ഹലോ
ആഹ് അത് ഇവിടെ എടയ്ക്കടെ അടുത്താന്നോ
ആഹ് നമ്മള് ഇങ്ങനെയുള്ളടത്ത് ഇങ്ങനെ വിളിക്കുമ്പോ പേരും സ്ഥല പേരും ഒന്നും പറയരുതെന്ന
ആ ആ ആ ആ മനസ്സിലായി മനസിലായി
ആഹ് പറഞ്ഞോ അപ്പം പിന്നെ എന്താണ് കോഴി ഫാമിനെ കുറിച്ചുള്ള അഭിപ്രായം
കോഴിഫാമെന്ന് പറഞ്ഞു കഴിഞ്ഞാ കോഴിഫാമ നല്ലൊരു വലിയ സ്ഥലത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ന കിട്ടു നൈസായിട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സ ആണ് ഈ കൊ ഈ കോഴിക്കാട്ട തന്നെ വെളിയിലോട്ടു നല്ല വിലയ അതായത് ഒരു കിലോയ്ക്ക് ക
ആഹ് കോഴി കാഷ്ടത്തിന് നല്ല വിലയാ
ആഹ് ഒരു ആഹ് നമ്മള് ഫ്ളിക്കാ ഫ്ളിക്കട്ടിൽ ഇപ്പൊ കിടക്കുന്ന ഒരു കിലോക്കാണ്ട് മുന്നൂറ്റിതോണ്ണൂറ് രൂപയുംങ്ങാണ്ടക്കദേശ അവന് അതിനത്ത് പറയുന്നത്
അത് ശരി അത്രയും വില അത്രയും വില ഉണ്ടല്ലേ
ആഹ് ഒരു കിലോയ്ക്ക് അത്ര ഉണ്ടെന്ന് ന്നാൾ ചെക്ക് ചെയ്തപ്പോ കാണിച്ചായിരുന്നു നമ്മൾ എല്ലാ എല്ലാ അതിനെകൊടുത്തില്ല നമ്മള് നല്ലെ അതിൻ്റെ പ്രോഡക്റ്റിങ്ങും പ്രോയും നമ്മൾ നല്ലണം കൃത്യമായിട്ട് ചെയ്യണം നമ്മൾ അതിൻ്റെ ഡിസൈന് നമ്മൾ എന്തോത്തിട്ട് കൊടുക്കും നമ്മൾ പന്നച്ചാക്കിലൊക്കെ ഇട്ട് കൊടുന്ന വരെ കട്ടത്തില്ലനമ്മൾ നല്ലൊരു പേരക്കെ
ഉം അത ഒരു ബ്രാൻഡ നെയിം വേണം അങ്ങനെയൊക്കെള്ള അങ്ങനെയൊക്കെയ ഉള്ള കാര്യങ്ങളുണ്ട് അതോ സംസ്കരിച്ച് പിന്നെ വെളിയിലോട്ട് സ്മെല്ലൊക്കെ അടിക്കാത്ത രീതിയിലുള്ള പാക്കിങ്ങും, എയർഫീൽ ഒക്കെ നല്ല പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആണം ഇപ്പൊ ഞാൻ എനിക്കങ്ങനെ എനിക്കിങ്ങനെൊ ഒരു ആലോചനയുണ്ട് പശുവിന്റെ ഹ് ഫാമിന്റെ കൂടെ ഒരു എന്ത് കാര്യം നഷ്ടം ഒരുപ്പാടാണ് അപ്പോ അതനുസരിച്ച് ഇന്ക് കോഴി ഫാമും കൂടെ നോക്കി കഴിഞ്ഞഴിഞ്ഞാൽ
മ് അത് നല്ലൊരു ബിസിനസ്സ
നല്ലരു ബിസിനസ്സാണ് ബ്രോയുടെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല ഓടും ഓടുംല്ലേ
ഉം എതു നല്ലോണ്ണം മൊട്ടക്കും വിലയുണ്ട്
മ്
കോഴി വയസ്സായി കഴിഞ്ഞാണ കോഴിയെ നമുക്ക് കൊടുക്കാം
ആ കോഴിയും നമുക്ക് അറച്ചി ഇതാക്കാം മുട്ടാപ്പരവ്വം കഴിഞ്ഞാഞ്ഞ പിന്നെ ഇതിനെ ഇറച്ചിയാക്കാമല്ലോ
ആഹ് പിന്നെ തീറ്റയ്ക്കൊന്നും വല്ല്യ കുഴപോന്നുല്യമ ഇല്ല അഴിചുവിട്ട എവിടുന്നന്നെ കൊത്തി പറക്കിയോ പിന്നെ വല്ല വല്ലപ്പോഴോ വല്ലോ ഓക്കെ എന്തേലും കിട്ട് കൊടുത്താൽ മതി
മ് ല്ല്യഇപിന്നെ വേറെര്ത്ണ്ട് ഈ കോഴതീറ്റക്കൊക്കെ ഭയങ്കര വിലയണ്ന്ന് നമ്മള് ഈ പിന്നെ അധികം കോഴികൾ ഉണ്ടെന്നുണ്ടെങ്കില് നമ്മള് ഇതിനെ അഴിച്ചു വിടാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതനുസരിച്ചുള്ള സ്ഥല
ആഹ് സ്ഥലം വേണം
ഇത്രേ ഏരിയയില് നെറ്റ്ക്കെ അടിച്ചിട്ട് കാരണം ഇപ്പം ഈ പട്ടി ശല്ല്യം ഇതൊക്കെ രൂക്ഷമായിട്ട ഉണ്ടായ സമയ ഉള്ളതു കൊണ്ടേ, പിന്നെ ഇതിനെ പുറത്തോട്ട് അയി ച്ചുടുമ്പോ കൂട്ടിനുള്ളിൽ ആണെങ്കിൽ കുഴപ്പല്ല കൂട് കഴിഞ്ഞിട്ട് നമ്മള് പുറ തോട്ട് അങ്ങനെ അഴിച്ചു വിട്ട് തീറ്റി കൊടുക്കാനുള്ള തിന്നാനുള്ള സംവിധാനം ഒന്നുല്ല അല്ലെങ്കി അത്രയ ഏരിയായിൽ ഏഹ് പിന്നെ നമ്മള് നെറ്റ്ടിക്കേണ്ടി വരും നെറ്റ്ടിച്ചിട്ട് മറ്റ് പട്ടിശല്യോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ നോക്കാനുള്ള സ് സംവിധാന വേണം എങ്കിലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കി പിന്നെ ഇതിനെ വല്ല പ പട്ടിയോ പൂച്ചയോ എന്തെലൊക്കെ പിഠിച്ചു കഴിഞ്ഞ്ഴിഞ് കഴിഞ്ഞാൽ അത് പ്രശ്നാ ല്ലെ അങ്ങനെ മക്ക് ഉം നമുക്ക് സ്ഥല സൗകര്യം നമ്മുക്ക് നല്ല രീതിയില് നമുക്ക് സ്ഥല സൗകര്യം ഉണ്ടവാണ
ഉം
ഉം
ഈ ചൈനന്നു ജപ്പാനിന്നുക്കെ ഞാൻ കൊറെ വീടിയോ കണ്ടിട്ടുണ്ട് ഈ കോഴികളെ വളർത്തിയടുക്കുന്നതും മുട്ട ക്ക ഇഷ്ടം പോലെ എടുക്കതും കുറെ വീഡിയ കണ്ടിട്ടുണ്ട്
മ് മ് അതിനെ അത് നല്ലനെ നല്ല ഇതാണ് പിന്നെ ഈ പറയുന്നത് നമ്മുക്ക് എൻ്റർ ത്തനായി കഴിഞ്ഞഴിഞ്ഞാലും നമ്മള് ഇരുപത്തിനാല് മണിക്കൂറും നമ്മള് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം നമുക്ക് മറ്റൊരു റ്റൊരു കാര്യത്തിന് നമക്ക് എൻഗേജ് ആവാൻ പറ്റത്തില്ല അങ്ങനരു കാര്യം അങ്ങനെരു കാര്യണ്ട്
ശരിയ പ്പം ബ്രോ വേറെ വല്ല ജോലി നോക്കുന്നുണ്ടോ
എനിക്ക് ഞാന് ഇപ്പം തർക്കാലം മറ്റ് ജോലികളൊന്നുല്ല അപ്പം ഇതിനെ കുറിച്ചിങ്ങനെ ആധികാരികമായിട്ടന്തെങ്കിലും ചിന്തിക്കണം എന്തെങ്കിലും നടത്തണം എന്നൊക്കെള്ളങ്ങനെ രു ആലോചന ഉണ്ട്
ഉം ഒൺലി റിസ്ക് റിസ്ക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം നല്ലൊരു പ്ലാനൊക്കെട്ട്
ഉം റിസ്കെടുക്കാതെരു കാര്യവും നടക്കത്തില്ല റിസ്ക് റിസ്ക്ണ്ടാവും
ഉം ലോ ഇവിടെ ലോണൊക്കെ എടുത്തിട്ട് കുറച്ച് ന നല്ല വിപുലീകരി ച്ചൊക്കെ ഇണ്ടായി കഴിഞ്ഞഴിഞ്ഞാൽ ചിലപ്പോ ലാഭമക്കെ കുറേങ്ങ് വരും
ആഹ് നമ്മുക്കിപ്പം പിന്നെ സർക്കാരിന്ന് അതിന്റെ അതനുസരിച്ച് ലോണും ലോണുക്കെ പ്ര കിട്ടും ലോ ലോണൊക്കെ കിട്ടുകയും ചെയ്യും അയിന് സർക്കാരീന്ന് സബ്സിഡി കാര്യങ്ങളൊക്കെ ഇണ്ടാവും മ്മ് അങ്ങനക്കെള്ള കാര്യങ്ങളൊക്കെ ണ്ട് ലോണൊക്കെ ലോണൊക്കെ കിട്ടും
ഉം അങ്ങനാന്നെങ്കി നല്ലൊരു വിജയിക്കട്ടെന്ന്‌ ഞാ ആശംസിക്കുന് എങ്ങെ നെ നല്ലൊരു ജോലിയൊക്കെണ്ടെങ്കി ന്നെ നാട്ടില് വിശേഷങ്ങളൊക്കെ എന്ത് നാട്ടിലെ വിശേഷങ്ങൾ
പിന്നെ വേറെന്തുണ്ട്
വേറെ ഞാനിങ്ങനെ ഏഹ് ആർമി നോക്കുന്നുണ്ട് വേറെ ജോലികളൊക്കെ നോക്കുന്നുണ്ട് പഠിക്കാൻ പോയിട്ട് ഇപ്പൊ ഒരു ഒരു മാസം രണ്ടു മാസൊക്കെ ആവുന്നുള്ളൂ
ആഹ് ശരി എന്തോ വരെ പഠിച്ചു
ഞാൻ പ്ലസ്ടു കഴിഞ്ഞിപ്പം അടുത്ത കോഴ്സിനെ കേറിയേക്കുവ
ആഹ് ആഹ് ശെരി ഇപ്പൊ എന്തോ കോഴ്സാ പഠിക്കുന്നെ
ബി സി എ പഠിച്ന്നേ ബാച്ലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആഹ് അതിനത്ത് ആഡോൺ
ബി സി എ നല്ല സ്കോപ്പുള്ളതാണ് ബി സി എ മാത്രം എടുത്തോണ്ട് കാര്യല്ല പിന്നെ അത് പോസ്റ്റ്ഗ്രാജുവേഷൻ നുടെ ചെയ്യണേ എം സി എ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ
ആഹ് അല്ല അത് ബി സി ഐക്കപ്പം ഇത് കുറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂടെ നമ്മൾ ആഡ് ഒൺ കോഴ്സ്എടുത്തു കഴിഞ്ഞാൽ നല്ലയാ സൈബർ സെക്യൂരിറ്റി ഡേറ്റ സയന്റിസ്റ്റ് അങ്ങനെ എന്തെങ്കി ലുക്കെ എടുത്ത് കഴിഞ്ഞാ വളരെ നല്ലൊരോ ഒപ്പർച്യണിറ്റിയാണ് വെളിലോട്ടൊക്കെ പോവാം
അല്ലെങ്കിൽ ഇപ്പം ഇപ്പ എല്ലാം എ ഐ യുടെ യുഗം അല്ലിയോ അങ്ങനെ എ ഐ യുടെ എന്തെങ്കിലുടെ അയിൻ്റെ കൂടെ പഠിക്കാന്നുണ്ടെങ്കിൽ അതും നല്ലതാ
ഉം അപ്പൊങ്ങനെ നോക്കുന്നുണ്ട്
ഇനിയിപ്പോ അങ്ങോട്ടെല്ലാം എ ഐയുടെ കാലാവാണ് ഏഹ് അപ്പം എ ഐ യുടെ ഒരുപാടു കോഴ്സുകളും വരുന്നുണ്ടല്ലോല്ലേ
ആഹ് പിന്നെ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ അത് ബഡ്ജറ്റ് ഫ്രണ്ടിലിയല്ല നല്ല പൈസാണ് ഇത് പ്രൈവറ്റ് റ്റായിട്ട് പഠിക്ക്മ്പഴാണ് തോന്നുന്നു കുറച്ചുടെ നല്ലത്
ഉം
ആഹ്
ഉം ബ്രോ ഇപ്പോ എവിടാ ഏത് ഏത് കോളേജിലാ പഠിക്കുന്നേ
ഞാൻ ഇവിടെ അടൂർ യു ഐ ടി
ആഹ് അടൂര് യൂ ഐ റ്റി ലാ ആഹ് ഇപ്പൊ ക്ലാസ്സ് തുടങ്ങി ഇപ്പല്ലേ
ഉം ക്ലാസ് തുങ്ങത് രണ്ട് മാസൊക്കെ ആകാണ്
ഉം അത് ശരി
ഉം അപ്പൊ പഠിക്കാൻ നല്ല പാടാണെന്ന് പറയുന്നത്
ആഹ്
ആഹ് അത്യാവശ്യം നല്ല പാടാണ് പിന്നെ ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ മരിച്ചുപോയി
ഉം അയി ശരി
അടക്കമൊക്കെ കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്കായിരുന്നു
ഉം ശരി ഉം
വളരെ വിഷമമുള്ള ഒരു കാര്യായിരുന്ന്
ഉം
ഉം
ഉം
ബ്രോക്ക് വീക്ക്‌ എന്റിൽ എന്താണ് പരിപാടി
ആഹ വീക്ക്ഏൻഡ് എന്നുള്ള നമ്മുക്കിപ്പോ നമ്മള് ഫ്രീ ആയത കൊണ്ട് എപ്പോഴും വീക്ക് എൻഡ് ആഹ്
ആഹ്
അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ക്ലാസ് പഠിക്കാൻ പോകുന്നവർക്ക ഇപ്പം വീക്ക്‌ എൻഡ് ന്ന് പറയാൻ പറ്റും കാരണം ശനി ഞായർ വീക്കന്റ ആണ് നിങ്ങക്ക് അപ്പോ അന്ന് ക്ലാസ് ഇല്ല അപ്പ അന്ന് പല പല വേറെ എന്തെങ്കിലുമൊക്ക പ്രോഗ്രാമുകൾ കാണും അപ്പ നമുക്ക് നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മുക്ക ഇപ്പം സമയമുണ്ട് ഏഹ് മറ്റ് കാര്യത്തിലൊന്നും എൻഗേജ് ഇല്ല അപ്പൊ അതുകൊണ്ട് സമയമുണ്ട് അല്ല ഞാൻ തമാശ രീതിയിൽ പറഞ്ഞതാണ് അപ്പൊ നമുക്ക് എപ്പോഴും വീക്കെന്ഡ നുക്ക് കാരണം നമ്മള് സമയംണ്ടല്ലോ
ആഹ് മനസ്സിലായി മനസ്സിലായി
ഉം അപ്പൊ നിങ്ങൾക്ക് അതല്ലല്ലോ നിങ്ങൾക്കിപ്പം പിന്നെ മൺണ്ടേ ടു ഫ്രൈഡേ വർക്കിംഗ് ഡേ ആണ് ഏഹ്‌ പിന്നെ ഡേ സൺഡേ പിന്നെ എന്തെങ്കിൽ ഇടക്ക് ലീവ് ഉള്ള ദിവസങ്ങ അപ്പ നമക്ക് ആഹ് രണ്ടു ദിവസ അല്ലേ ഇപ്പ വീക്ക് ൻറായിട്ട് കാണാൻ പറ്റത്തുള്ളൂ ബാക്കി സമയമ എല്ലാം നിങ്ങള് എൻഗേജല്ലേ
അതെ അതെ ഉം ബ്രോഹക്ക് മലന്നര മലനാട് ഉത്സവത്തെ പറ്റി എന്തേിലും പറയാനുണ്ടോ
ഏഹ്
മലനട ഉത്സവത്തെപ്പറ്റി
മലനട ഉത്സവത്തിനെ പറ്റി പറയുന്നത് എന്താണ് മലനട ഇപ്പം ഉത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ കേരളത്തെ കൊണ്ടുവരുന്നതില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളരു ഉത്സവമാണ് മലനാട ഉത്സവം
മ് ഏറ്റവും ദ ദുര്യോധന ശേസ്ത്രം ഒന്ന ഒന്നാമത്തെ
ആഹ് കേരളത്തിലെ ആകെ ഒരു ദുര്യോധന ക്ഷേത്രമേ ഉള്ളു ഇന്ത്യയിൽ തന്നെ രണ്ട് ക്ഷേത്രങ്ങള ഉള്ള ഒന്നും വടക്കഇന്ത്യക്കാരുടെയാണ്
ഉം
പിന്നെ വിളിച്ചാ വിളി കേൾക്കുന്ന ദേവനാണ് ഏഹ് നമ്മള എന്ത ആാവശ്യങ്ങളും ഇന്ന് ബുദ്ധിമുട്ട് എന്തന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കാക്കുന്ന ദേവനാണ് പിന്നെ പിന്നെ ഉത്സവംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിന്നല്ലല്ലോ അന്യ നാട്ടുകളിൽ നിന്നന്നെ ആഹ് ആൾക്കാര് ഒരുപാട് വരുന്നുണ്ട്
ഉം കഴിഞ്ഞേന്റെ കഴിഞ്ഞേ അങ്ങന തത്തെ പോലെ ചെളി അടിച്ചിട്ടായിരുന്ന കുറച്ചൂടെ വൈപാക്കായിരുന്നു
ഉം
കഴിഞ്ഞട്ടം ചെളിയ അടിച്ചിട്ടില്ല എന്താ പറ്റിന്ന് അറിയത്തില്ല
ഉം അല്ലാത് ചളി ചളി അടിച്ചിടുവാന്നോ
ആഹ് നമ്മള് ആഹ് തോട്ടിന് മോട്ടർ അടിച്ചിട്ട് ഇപ്പുറത്തോടെ ചെളി അല്ല വെള്ളം അടിക്കും വെള്ളം അടിക്കുമ്പോ ഇവിടെ മൊത്തം ചെളിയവും ആഹ്
പിള്ള അടിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ ആൾക്കാരിറങ്ങി നടന്നു ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കണ്ടത്തില ചേറങ്ങ് ഇതാവുന്നതല്ലേ
ഉം ഉം അക്ഷേത് കഴിഞ്ഞേട്ട അതിറെ അങ്ങട്ട സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ എൻജോയ്ത കാര്യമാണ് ഉം പിന്നെ
നിങ്ങളീ പറഞ്ഞതു പോലെ ചെളിയും കാര്യങ്ങളോക്കെ ഉണ്ടെങ്കിലെ ഒരു
വൈബോള്ളു ഉം പക്ഷെ കഴിഞ്ഞട്ട ദിവസം കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു
ആഹ്
പിന്നെ ഈ കല്ലേലി ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ
ആഹ് ഉണ്ട് ശരി എന്നാ ഓക്കേ ഓക്കെ സമയായി സമയായി ഓക്കെ